ഹലോ ആഹ് കേക്ക്ണില്ലേ? ആഹ് ഉണ്ട് മഴ ഒന്നുങ്ങട്ട്. പെയ്തുകാണ്ട് മഴ പിന്നെ ഒന്ന്ങ്ങട്ട് തോർന്നു അപ്പോ പിന്നെ റേഞ്ച് ഉണ്ട്.
ആഹ് പിന്നെ എന്തൊക്കെ ന്നിട്ട് നല്ല വിശേഷം കെഴപ്പൊന്നുല്ല.
ഉം യാത്രൊക്കെ പോവല്ണ്ടോ ഇങ്ങള്?
ആഹ് യാത്ര എ വെക്കേഷൻ സമയത്ത് പോ പോവും എപ്പോഴും ഉം എല്ലാരും ഫാമിലി ട്രിപ്പായിട്ട് നമ്മള്. എല്ലാരും ആയിട്ട് ഇങ്ങനെ ഉണ്ടാവോലോ ഏട്ടൻ അനിയന്മാർ മക്കളും അങ്ങനെ ഭാര് ഭാര്യമാരും അങ്ങനെ ബസ്സിന്ങ്ങനെ പോയിരുന്നു ഊട്ടി പോയിരുന്നു ഈ വർഷം.
ഉം.
ബസ്സിന് ഇല്ല നിന്നിട്ടില്ല വൺ ഡേ ടൂർ ആയിട്ടാ പോയത് കാരണം പലരും. പല സ്ഥലത്ത്നിക്കണവരും പിന്നൊക്കെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവൽ പോയതാ. ചൂട് ആയിരുന്നില്ലേ ആ സമയത്ത് ഊട്ടിൽ വരെ ചൂട് ആയിരുന്നു ആഹ് സമയത്ത്'
ആഹ് ചൂടിന്റെ സമയത്തന്നെ ഊട്ടിക്ക് പോവാൻ പറ്റുള്ളൂ മറ്റേ കുട്ടികളൊക്കെ തണുത്ത് വെറ
ആഹ് തണ്ത്ത് വെർക്കും അതുകൊണ്ട് മഞ്ഞും കോടമഞ്ഞും നമ്മൾ കണ്ടില്ലട്ടോ.
ആഹ് അത് ശരി ആഹ് ഫ്ലവർ ഷോന്റെ ഒക്കെ സമയത്ത് പോണം.
ആഹ് ഫ്ലവർഷോ അത് കഴിഞ്ഞിട്ടാണ് തോന്ന്ണു ഉണ്ടായത്. അപ്പോ ഒരാങ്ങൾക്ക് അപ്പോ ഗൾഫ് ഏഹ്.
വേറെ എവ്ടെയൊക്കെ പോയത്?
അന്ന് ഞങ്ങള് പോയത് പിന്നെ എന്താ പറയാ അവിടെ മുട്ടക്കുന്ന്മ്മല് പിന്നെ. ബോട്ടാണിക്കൽ ഗാർഡന്ല് പിന്നെ അവിടെ ഇത്ണ്ടല്ലോ എന്താ പറയാ. ബോസ് ഔട്ട്ബോ എന്തോ ബോട്ടിങ്ങോ ബോട്ടിങ് ഉള്ള സ്ഥലണ്ടല്ലോ.
ആഹ് ബോട്ടിങ് ഉണ്ട് ബോട്ടിംഗിൽ ഇങ്ങനെ ആഹ് ചെറിയ ഞമ്മൾ ഇങ്ങനെ ചവിട്ടിക്കാണ്ട് പോണ അതല്ലേ.
ആഹ്. അതുംണ്ട് മറ്റേ സ്പീഡ് ബോട്ടുണ്ട് സ്പീഡ് ബോട്ട്ള്ള സ്ഥലം ഉണ്ടല്ലോ അവ്ടെ സ്പീഡ് ഏഹ് സ്പീഡ് ബോട്ടുള്ള.
ക്കണ
ആഹ് അവിടൊക്കെ അവിടെക്കെ ഒന്ന് പോയി പിന്നെപ്പോ എവിടെ പോയത്
കുറച്ച് ഫോട്ടോ ഒക്കെ പിടിച്ച ഇങ്ങനെ പോരാന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമല്ല ഇപ്പടെ
ആഹ് ഇല്ല പ്രകൃതി പോയിട്ട് പോണം മനസ്സിലായത് ഇപ്പോ എന്താ വെച്ചാല് നമ്മളെ പ്രകൃതി ഭംഗി അതാണ് അവിടെ കാര്യമായിട്ട് അല്ല നമുക്ക് വേറെ പ്രത്യേകതയും തോന്നൂല്ല ആഹ് തണുത്ത കാലാവസ്ഥയും കുന്നും ചെരുവകളും മരങ്ങളും ഒക്കെള്ള ആഹ് ഭംഗിയുണ്ടല്ലോ അങ്ങനത്തെ ഭംഗി
മറ്റൊന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് കേറി പോണെങ്കിൽ അത്
ആഹ് കുതിരകളെ കണ്ടു കേറി യോതോന്നും ഇല്ല വിടെ പുറത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കണ്ടു പക്ഷേ ഞാൻ കേയറിയതൊന്നുമില്ല കാണൻ എനിക്ക അധികം ഇഷ്ടം ഇതുപോലത്തെ പ്രകൃതി ഭംഗി മരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പ്രത്യേകത പിന്നെ കാലിഫ്സിന്റെ മരങ്ങളല്ലേ അതേ മാതിരി അവിടുത്തെ തണുപ്പ് അങ്ങനെയൊക്കെ അതൊക്കെ ഇഷ്ടമായത് പിന്നെ ബോട്ടിങ്ങിന്റെ അടക്ക ഇങ്ങനെ നമ്മങ്ങെ കാണാം ഫ്ലവേഴ്സ് പൂക്കളർ ഇങ്ങനെ കാണാം അങ്ങനെയൊക്കെ
ആഹ് ആഹ്
അതന്നെ കാര്യമായിട്ട് അവിടെ കാര്യമായിട്ട് പ്രകൃതി ഭംഗി അല്ലാതെ കൂടുതലൊന്നുയിട്ട് തോന്നിയൊന്നുമല്ല പിന്നെ ഭക്ഷണം കൂടുന്ന് ഉണ്ടാക്കി കൊണ്ട പോയതുകണ്ട് കാറ്ററിങ്ങകുടുത്
ആഹ് ഞങ്ങള് പോയ പോയരുന്നു ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിട്ട് കൊണ്ടുപോയ ഈ ബിരിയാണി എന്നിട്ട് പിന്നെ ആഹ് ബിരിയാണി അവിടത്തി മഴക്കാലൊന്നും അല്ലായിരുന്നു എന്നാലും അത് മഞ്ഞന് ഇങ്ങട്ട് തണുത്തിട്ട് നവംബർ മാസത്തിലായിട്ടേ തണുപ്പ് വന്നിട്ട് ഇങ്ങട്ട് ചോറ് തണുത്തു പോയി
ആഹ്
തുറ സമയയപ്പോ തണുത്തു
അത് ആഹ് അങ്ങനെ അവിടെ തണുപ്പ് വന്നല്ലേ നല്ല ആഹ് അതായിറിയ നമ്മള് ഭക്ഷണത്തിനന്നും കുഴപ്പില്ലേന്ന് പിന്നെ വണ്ടിന്റെ സിക്കില് ഒക്കെ അരുന്ന് ഒരു വെച്ച് അതുകൊണ്ടന്ന് തോന്നണ് ചൂടാ ചൂടന്നും പോയിട്ടില്ലേന്ന് എന്ന ദുമ്മത്തന്നെ ചെമ്പ കൊടുക്കൻ അങ്ങനെ വെച്ചിട്ട് പിന്നെ അങ്ങനെതന്നെ പിന്നെ ചൂട് കാലത്ത നമ്മള് പോണത് തണുപ്പ് കാലത്തല്ലല്ലോ
ആഹ് അതന്നെ തണുപ്പ കാലത്ത് പോയിട്ടരു കാര്യംല്ലേ ആഹ് വെറുതെ
ആഹ് ആഹ് നമുക്ക് നടക്കാനല്ല നമുക്ക് ചൂട് ചൂട്ടുക്കണില്ലന്നുള്ളിൽന്ന് അങ്ങനത്തെ ഒരു കാലാവസ്ഥ സ്ഥയിലാണ് ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടത് നമ്മള അവിടെ നല്ലാ ചൂടുള്ള സമയത്താണ് പോണത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുക്ക് നമ്മള് വേർകുല അങ്ങനത്തെൊരിത് പിന്നെ അവിടുത്തെ ചായത്തോട്ടം കാപ്പിത്തോട്ടം അതൊക്കെ കാണാനൊരു ഭംഗി
ആഹ് ആഹ് പിന്നെ വേറെ ഏത് സ്ഥലത്ത പോയത്
വേറെ ദൂരൊക്കൊന്നും പോയിട്ടില്ല പിന്നെ ബീച്ചുകൾക്കൊക്കെങ്ങനെ പോകും അല്ലാതെന്നും പോന്നില്ലാട്ടോ
ആഹ് അത് ശരി ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും പോയിട്ടില്ലല്ലേ ഇന്റർനാഷണൽ ആയിട്ട് പോയിട്ടി
ആഹ് ഇന്റർനാഷണൽട്രിപ്പുകളൊന്നും പോയിട്ടില്ലോ അതേപലെ സ്റ്റേറ്റ് സ്റ്റേറ്റ് വിട്ടു പോയിട്ടില്ല ഇവിടെയൊക്കെ പോകും കോഴിക്കോടൊക്കെ പോവും ബീച്ച് കോഴിക്കോട് കണ്ണൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകും അതേപോലെ മലപുറം പ്പുറ ആണെങ്കിൽ പരപ്പനങ്ങാടി ആഹ് ഭാഗത്തൊക്കെ പോകും ബീച്ചുകൾ കൂടി ഇങ്ങനെ പോകും നമ്മള എന്തേലും ആഹ് ഭാഗത്ത പോകുണ്ടെ‌ക്കി എന്തായാലും അങ്ങനത്തെ സ്ഥലം ഉണ്ടകിൽ അവിടെക്ക കണ്ടിട്ട് കുട്ടികളൊക്കെ കാണിച്ചുട്ട് കുറച്ച നേരം നമ്മൾ അവിടെ നോക്കിട്ടെ പോക്കുള്ളൂ അത് പിന്നെ രസുള്ള ഒരു ഇതണല്ലേ അനുഭവങ്ങളല്ലേ അങ്ങനെ പിന്നെ കുട്ടികളൊക്കെന്നെ ഓരോ സ്കൂളിൽ നിന്ന് ഒരോ കൊണ്ടുപോകുമ്പോ അങ്ങനെ പോവാ
ബീച്ച് കാണുന്ന തന്നെ ഒരു രസല്ലോ
ആഹ് ബീച്ച് പിന്നെ നമക്ക് എത്രയാലും മടുക്ക
മടക്കൂല അത് തന്നെ അട ഇങ്ങനെ പോയി നിക്കാൻ അങ്ങനെ കാണ ഒരു രസമായിരിക്കും സമയം പോകണത് അറില നല്ലരു പൈസക്കും ചെലവില്ല
ആഹ് അതെ അതെ അങ്ങനത്തെ ഒരു സ്ഥലാണ് ബീച്ച്ന്ന് പറഞ്ഞാല് എപ്പൊ പോവാണെങ്കിലും നമ്മുക്ക് മടു ക്കാത്തൊരു സ്ഥലല്ലേ
ആഹ് അതന്നെ മടുപ്പ് വരൂല അതന്നെ പിന്നെ വേറെ ഏതെങ്കിലും
എങ്ങനെ വീട്ട്ന്ന് പോവലുണ്ടേ അവിടുന്ന് പോവലുണ്ടേ ഇങ്ങള് എല്ലാരും പോവലുണ്ടേ
ഞാനും ഭർത്താവും ഓരെ ഫ്രണ്ട് വൈഫും ഒക്കെ കൂടെ അങ്ങനെ പോക്കുണ്ട് പിന്നെ ഫാമിലീനായിട്ട് എപ്പോഴെങ്കിലൊക്കൊന്ന് പോവും പിന്നെ ഞങ്ങള് ഒറ്റക്ക് പോക്ക്ണ്ട് അങ്ങനൊക്കെ പോവും
ആഹ് ആഹ്
മഴക്കാലം വന്നീനേഷം എവിടേം പോയിട്ടില്ല
ആഹ് മഴക്ക് പിന്നെപ്പെ പൊറത്തിറങ്ങാൻ പറ്റിയ സമയല്ലല്ലോ ഒന്നാമത് പിന്നെ അങ്ങനത്തൊരു കാലാവസ്‌ഥെം കുട്ടികൾക്ക് സ്കൂള് തൊറന്നു അങ്ങനത്തൊക്കെ ഒരു തെരക്ക് പിടിച്ച സമയ ഇനി ഓണം വെക്കേഷൻ ആവണം അങ്ങനൊക്കല്ലേ
ഓണം വെക്കേഷനൊക്കെയെ അങ്ങനൊക്കെ പോവാൻ പറ്റുള്ളൂ പിന്നെ വേറെന്തൊക്കെയ വിശേ ശേഷങ്ങള്
വേറെ ഇങ്ങനങ്ങ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പോണ് ഓരോ പരിപാട്യായിട്ട് ടൈലറിങ്ങിന്റെ പരിപാടി ഇണ്ട് അപ്പൊ ചെയ്യും ചെറുതായിട്ട് ചെയ്യും ആഹ് പഠിച്ചിട്ടുണ്ട് ഒരു ആറു മാസം കോഴ്സ് പഠിച്ചീന് പിന്നെ കൊറച്ച് ഒരു മാസം പേയ്ങ്ങാള് പോയിട്ട് ഫാഷൻ ഡിസൈനിങ്ങ് പഠി ച്ചു
ആഹ് ഫാഷൻ ഡിസൈനിങ് ഒക്കെ നല്ല സ്കോപ്പാണല്ലോ
ആണ് പക്ഷെ അങ്ങനെ ഒരുപാടായിട്ട് പഠിച്ചിട്ടില്ല പക്ഷെ ഇതറിയ ഡ്രസ്സിന്റെ കാര്യത്തില് അറിയാം പക്ഷെ മറ്റേ മ് മുത്തുകളും കല്ലുകളൊക്കെ പിടിച്ച് കുത്തിക്കണ അങ്ങനത് അത് മൊത്തത്തില് അറിയില്ല എംബ്രോയ്ഡറി വർക്ക് കൊറച്ച് ച്ച് അറിയും
ആഹ് ആഹ് അത് ശരി
അടിക്കും കാര്യായിട്ട് അത് മെയിനായിട്ട് ചെ
നല്ല പൈസ ഇണ്ടാക്കാൻ പറ്റുന്ന സംഭവവാണ്
ആഹ് ആഹ് പക്ഷെ അമ്മള് സ്വന്തായിട്ടൊക്കെ തൊടങ്ങണെ നമ്മള് വീട്ടില് വെച്ച് ചെയുമ്പോഴൊന്നും അതിന് അത്ര സ്കോപ്പ് ഇണ്ടാവൂല്ല പിന്നയ്ന് കടയ്ക്ക് അങ്ങനെ പൊറത്തെക്കൊന്നും വിടൂല്ല അങ്ങനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അങ്ങ അങ്ങനെ അതിനോട് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാര് പിന്നെ പൊറത്ത് പോയിട്ട് ജോലി ചെയ്യണതിനോട്
ആഹ് ആഹ് അങ്ങനൊക്കെല്ലേ
ആഹ് അങ്ങനെ
പിന്നെ
പിന്ന അങ്ങനെ പിന്നെ വീട്ട്ലൊതുങ്ങി ഇങ്ങനെ കഴിയ പിന്നെ ഇപ്പ ആ ടൈലറിങ്ങ് അറിണെ നമ്മക്ക് ഓരോ സീസണിലുള്ള വർക്കാണല്ലോ എപ്പോഴും ഉള്ള ഉണ്ടാവൂല്ല പെരുന്നാള് ഓണം അങ്ങനെ ഒക്കെ വരുമ്പോൾ മാത്രം നമ്മക്ക് കൂടുതല് അപ്പോ തയ്ക്കാനുണ്ടാവും അപ്പോ നമ്മുക്ക് ഒറക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ട് അടിക്കാനുണ്ടാവും അല്ലെങ്കില് അങ്ങനെ വരൂല ഏഹ് ആഹ് ആഹ് ആർക്കും പിന്നെ അമ്മുക്ക് ഇതിനോട് വർ ഇതിനോട് ഇഷ്ടാണെങ്കി നമ്മുക്കത് പെട്ടന്ന് ചെയ്ത് തീർക്കാൻ കഴിയും അങ്ങന്ണ്ടല്ലോ എനിക്ക് അധികം ടൈലറിന്റെ പരിപാടി ഇഷ്ടം ട്ടാണ് ചെയ്യാൻ ഇഷ്ട്ടാ
ആഹ് ടൈലറിങ്ങ് അതന്നെ നടുവേദന ഉള്ളോര്ക്ക് അങ്ങനെ ഊര വേദന ഉള്ളോര്ക്ക് അങ്ങനത്തെ ഒന്നും പറ്റൂല
ആദിരിക്കാനൊന്നും പറ്റില്ല അത് ഞാൻ പറഞ്ഞില്ലേ സീസൺ വർക്ക് ആവുമ്പോ നമ്മക്ക് അത് ഉൻ ണ്ടാവുല്ല അല്ലെങ്കി അമ്മള് ഫ്രീയാണ് അതിനെ കുറിച്ച് പിന്നെ എടക്കെടക്കെപ്പോഴെങ്കിലും വരണവരെ ഓരോ ചെറിയ പ്രശ്നം ഇണ്ടാവും
ഫാഷൻ ഡിസൈനിങ്ങ്ന്റിരിയ എങ്ങനാണ് പോ പോയിരുന്നോ
ആഹ് അത് ഫാഷൻ ഡിസൈനിങ്ന്ന് പറഞ്ഞോണ്ടാണ് ഓര് പറഞ്ഞത് പക്ഷെ അവടെ ചെന്ന് നോക്കുമ്പോ ഒരു ബേസിക് ആയി ട്ട്ള്ള പിന്നെ ടൈലറിങ്ങാണ് പഠിപ്പിച്ചോണ്ടിരുന്നേന് അതിന്റെ എടെകൂടെ ഫ്രീ ടൈമില് മാ ത്രം ഇവര് ഫാഷൻ ഡിസൈനിങ്ങിന്റെ പിന്നെ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറിങ്ങും അങ്ങന പഠിപ്പിക്കൊള്ളേയ്ന്ന് അതോണ്ട് അയ്‌ന് അതധികം കിട്ടീല അപ്പോ എംബ്രോയിഡിങ്ങ്ന്നന്നെ നമ്മുക്കൊരു പാട് രീതിയിലുള്ള പിന്നെ മോഡലുകളുണ്ട് സ്റ്റിച്ചിങ്ങില് അതെന്നെ പഠി ച്ചെടുക്കാന് ഭയങ്കര ബുദ്ധിമുട്ടേയ്ന്ന് അത് അപ്പൊ ചെർ ചെർതൊക്കെ അറിയാ പിന്ന അത് അമ്മള് ബ്ലൗസ്മലൊക്കെ
ഈ ഇള്ളവർക്കൊരു
ആഹ് ആഹ് ഇണ്ടാവും പിന്നെപ്പ അയ്ന്റെ മുത്തുകളും കല്ലുകളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്ക്‌നോല് അപൂർവ്വാ അതൊ പ്പൊ അങ്ങനൊക്കെ ചെയ്യണെ ഞമ്മള് കടകളിലൊക്കെ ഇരിക്കുമ്പളാണേ
ആഹ് അല്ല വീട്ട്ല് വെച്ച്ക്കാണ്ടന്നെ അങ്ങനൊക്കെ ഓർഡറൊക്കെ ഇട്ത്ത്കാണ്ട് ഉട്പ്പേള്മ്മല് അങ്ങനൊക്കെ ടെ ചുര്ദാർമ്മലൊ ക്കങ്ങനെ ചെയ്തൊട്ത്ത് പൈസണ്ടാക്കിക്കൂടെന്നാ
അത്ണ്ടാവും പക്ഷേ അപ്പോ ഞമ്മള് പറഞ്ഞാല് ടൗൺ ഏരിലായൊണ്ട് നമ്മളെ ബട്തന്നെ നല്ല മോഡലും ശ് ഷ്ടം പോലെ കടകളും അങ്ങനെ ഏത് മോഡൽലും കിട്ടണങ്ങനത്തെരു ഏരീല നമ്മൾ താമസിക്ക്‌ണഹ് അപ്പം അപ്പൊ അധികസം പ്പൊ എന്ത നമ്മളീ വർക്ക് ചെയ്യിപ്പിക്കാന്ന് പറീമ്പൊ തുണി എടുത്തോണന്ന് നമ്മള് അടി ക്കൂലിയാമ്പോ ആയിലേറൈക്കാരം അപ്പൊ റെഡിമെയ്ഡ്ലമ്മക്ക് നല്ലതെന്നെ കിട്ടുമ്പോ വ്ട്തന്നെ അത്യാവശ്യം നല്ലത് നമുക്ക് കിട്ടും കാരണം കുട്ട്യോള് പിന്നെ കടകള് നല്ല വേറെ പിന്നെ ബോയ്സിൻന്റെത് വേറെ കിഡ്സ്‌ന്റെവേറെ ലേഡീസിന്റെ വേറെ അങ്ങനെയൊക്കെ എറങ്ങിയ കാലല്ലേ ഇപ്പൊ അപ്പൊ ഉം ഒക്കെയാണ് പിന്നെ അടിക്കൂലിക്കെ അയ്ലേറെ കൂടുതലക്ക്യാര അപ്പം അങ്ങനക്കെ വിചാരിച്ച്ട്ട് അങ്ങനൊക്കെ ചെയ്യണോരേ ഇണ്ട് ഞമ്മ ഇപ്പൊ അങ്ങനെ വരുന്നില്ലാന്നല്ല അങ്ങനെ സാധാരണ ഉടുപ്പളൊക്കെണേൽ ഞമ്മക്ക് അങ്ങനെ വെരും ആൾക്കാര് തന്നെ ഞമ്മക്ക് അടിക്ക്യാ കൊ രാനെയ് ഏ വിചാരിക്കുന്നന്ന്റിയ ഒരു ഓര്ക്ക് പത്ത് രൂപ കുറയാന്ന് വിചാരിച്ചിട്ടാണ് ഓര് അമ്മളെട്ത്ക്ക് വെര അങ്ങനെണ്
ആഹ് അതേനെ ഇപ്പൊ അയ്‌ന് അടിക്കാനൊക്കെ ഭയങ്കര പൈസ കൂടീക്ക്ണല്ലലെ ഒരു ചുരിദാറ് നമ്മള് തുണിട്ത്തിട്ട് അട് ക്കുമ്പ ന്നാന്നൂറ്റൻമ്പത് അഞ്ഞൂറ് രൂപയോളം വെര്ന്ണ്ട്
ടൗൺലൊക്കെ നമുക്കങ്ങനെ കിട്ടും കടകള്ൽ നമുക് ട്ടുംഅല്ലാത്തോട്ത്ത് നമ്മക്ക്‌ മുന്നൂ
പെണ്ണ്ങ്ങക്ക് പൈസണ്ടാക്കാൻ പറ്റിയ നല്ല ഏറ്റവും വല്ല്യ മാർഗ്ഗം ഇതന്നെണ്
ആഹ് ആണ്
ഞമ്മളെന്നെ ഒരു റൂമ്ട്ട്ക്കാണ്ട് ഞമ്മളെന്നെ അയ്ല് കൊറ ച്ച് സ്റ്റാഫാളീം വെച്കാണ്ട് ഞമ്മളെന്നെ ഒരു മൂന്ന് നാലാളെന്നെ ഒരു രണ്ടാളെ വെച്ചാലും മതി ഞമ്മളും ഒരു രണ്ടാളും ന്നാലും കൊർച്ച് പൈസണ്ട ക്കാം പറ്റും അവർക്ക് അവരെ സാലറിം കൊട്ക്കാ മ്മക്ക് മ്മളെ തും
ഉം അയ്നഹ് തെയ് ന്തെന്നെ അയ്ന്റെ പ്രശ്നംതാണെയ് അയ്‌ന്റെ ടൈമില് സീസൺ വർക്കെയ്ക്കാരം അത്ണ്ടാവാ അങ്ങനെയൊര് പ്രശ് നം ഇതിന്ണ്ട് ടൈലറിങ്ങിന്ണ്ട് അല്ലെ പിന്നെ അമ്മളെന്തയ്യണം അടിച്ചിട്ട് നമ്മൾ ഓരോ കടകളിൽ കൊണ്ടോയി അങ്ങനെ ഓർഡർ പുട്ച്ച് അങ്ങനെ കൊടുക്കാന്ള്ളെ ഇതൊക്കെ വാണം ശ്ശെ അയ്ന്റെ സ്കോപ്പുകള് എത്രത്തോളം വിജയിക്കുംന്നുള്ള ഒരു ത് വരുന്നതോണ്ടേയ് സം ശയം വെര്നോണ്ട് അയ്മ്മക്ക് മുന്നിട്ട്റങ്ങാതെ പ്പൊ ഞങ്ങളത് പഠിപ്പിക്ക്‌ണ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒര് സംരംഭം തൊടങ്ങാന്നല്ല ലക്ഷ്യത്തോടെ മാത്രെ ആയ് ചെയ്യാൻ പാടുള്ളൂ ന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തിനി
ആഹ് അയ് ശരി അങ്ങനെക്കെ
ഉം ആഹ് അയ്ക്ക് മുന്ന്ട്ടാണ്ടെർ ങ്ങിട്ടില്ല പിന്നെ വീട്ട് ഇപ്പ ഇങ്ങനെ തോന്നു അമ്മള് പൈസ അങ്ങോട്ട് മുടക്കിട്ട് ചെയ്യുന്നേനെക്കാളും ഇൻക്ക് തോന്നാ ആരേം കൊണ്ടെന്നെന്ന അടിക്കാണെങ്കി അതേയ്ക്കാരംകൊർച് റിസ്ക് ല്ലല്ലോ വിചാരിക്കും ഞാന്
ആഹ് അതന്നെ
ക്ഷേ ഒന്നാമതമ്മള് വീടിന് പൊർത്ത്ക്കെറങ്ങാത്തോണ്ടാട്ടോ അങ്ങെ ചിന്തിക്ക്‌ന്ന് ബിസിനസ് വൽതാവണന്ന്ണ്ടെങ്കി നമ്മള് റിസ്ക്ക്‌ട്ക്കും വേണല്ലോ പൊർത്ത് പോയി ചെയ്യാന്ള്ള ഒര് രു തരാത്തതോണ്ട് ഞാന് കടേൽ പോയി അങ്ങനെ അയ്‌ന് അവിടെ പോയി ജോലി ചെയ്യാൻ അങ്ങനെ സമ്മയ്ക്കാൻ താല്പര്യല്ല പൊർത്ത്ക്ക് വിടൂല അപ്പൊ പിന്നെ അതുകൊണ്ടാന് പിന്നെ ബേക്കടിച്ചങ്ങനെ ശീലായത്
അയ്ശരി അങ്ങനൊക്കെങ്ങനെ പോണ് ണ്ട്ല്ലേ
അങ്ങനെപോണ് ആഹ്
ഞാൻ ഏതായാലും കുളി കഴഞ്ഞിക്കാണ്ടിന്നെ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാൻ വേണ്ടിയിരുന്നതാണ് പ്പൊന്ന് നിസ്കരിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം പിന്നെ കൊറച്ച് തടിയൊക്കെ കൊറയാൻ വേണ്ടിട്ടെ സമയം വൈകിക്കാണ്ട് കഴിക്കണം അതന്നെയാണ് ആ ഓട് സ് അത് ഓട്സൊക്കെ നല്ലോണം പാലും വേണം പാലിനൊക്കെ കൊണ്ട് പൈസങ്ങോട്ട് കൂടിയിട്ടിപ്പൊ നല്ല പൈസ കൂടിക്ക്ണു ഇപ്പൊ ഒരു ക്ലാസ്സ്‌ പാലിനിപ്പൊ കൂട്ടി ഓട്സിനല്ല പാലിനെ
ട്ടികളും തന്നെല്ലേ കാര നമ്മള് വണ്ണം വെക്കൂലേ പാലുടിച്ചാല്
പാല് അയച്ചിട്ട് ആരോഗ്യത്തിനും ഇതിനൊക്കെ നല്ലതാണ് പക്ഷെ പാലിന് ഇപ്പ നമുക്ക് കുട്ടികൾക്ക് തന്നെ പാല് വേണം പിന്നെ അതിനെ അതിനേക്കാളും ഇപ്പൊ നമുക്കും കൂടി പാല് ആക്കുമ്പോത്തിനെ
ഉം ഉം
മറ്റുള്ള ചെലവുകളും എല്ലാം കൂടി ആവുമ്പൊ നമുക്ക് നല്ല പൈസ വരും പാലിന് പൈസ കൂടിയിറ്റ് നല്ലോണം കൂടിക്കണല്ലോ അവിടക്കെ എത്രയാണെന്ന് അറിയില്ല ഞങ്ങളിവിടെക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്
പാലിനെത്രയാ ഏപ്രിൽ എൺപത്തെട്ടൊ അപ്പോൾ ഏപ്രിൽ
ആഹ ഇണ്ട്പ്പതിന് ഒരു ഗ്ലാസ്സിന് ഒരു ക്ലാസ്സിന് പതിനാലോ അങ്ങനൊക്കെ ഉണ്ട്
ആഹ ഉണ്ടാവും അത്രക്കരു
പത്തെട്ട് രൂപയായില്ലേ ഒരു മാസത്തില് നോക്കുമ്പൊ എത്ര രൂപയായി
ആഹ് അതെ
അങ്ങനെയൊക്കെയാണ് ഏതായാലും എന്നാ ആയിക്കോട്ടെട്ടോ ഞാനേതായാലും ഭക്ഷണം കഴിക്കൊക്കെ ചെയ്യട്ടെ ട്ടോ ഇനി അതുപോലെ വിളിക്കണ്ട് ഓ ക്കെന്ന
ആഹ് ശരി എന്നാ